ഹലോ ഹലോ ഹലോ ആ കേകണില്ലാ ഹലോ ഹലോ കേക്ക്ണണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ
ലോ
ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ് കേൾക്ന്ന്ണ്ട്.
ഹലോ കേൾക്ണില്ലേ.
കേക്കുന്നുണ്ടോ? ആഹ് എനിക്ക് കേക്ക്ന്ന്ണ്ട്.
ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ഹലോ ഹലോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ് ഉണ്ട് ആഹ് ആഹ്.
ആഹ്.
ഞാന് കുറേ നേരയി ഹലോ വിളിക്കുന്നു കേ കേൾക്കാത്ത
ഏഹ് മറ്റേ അവിടത്തെ എന്തെങ്കിലും പ്രശ്നായിരിക്കും. സുഖായിട്ട് ഇരിക്കുന്നു.
ആഹ് ഇവിടെ സുഖായിട്ടിരിക്ക്ന്ന്.
മഴയുണ്ടൊ ഇന്ന്.
ഓഹ് മഴയുണ്ട് മഴയുണ്ട് ഇന്ന് മഴ തന്നെ മഴ.
ആഹ് ഇന്ന് ഇവിടെ മഴയില്ലാട്ടോ ഇന്ന് ഒന്ന് ചാറി ഒന്ന് കൊർച്ച് വെയിലൊക്കെ വന്ന്. ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന് മഴവെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടീട്ടായിരിക്കും ഒന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ.
ആഹ് ഇവിടെ നല്ല മഴയുണ്ട് രാവിലെ തൊട്ടേ മഴയാ.
ആഹ്.
ഉം രാവിലെ അല്ലേ ഇന്നലെ രാത്രി തൊട്ടേ മഴയാണിവിടെ.
ആഹ് അവിടെ എങ്ങനെ മത്തങ്ങ ഒക്കെ ഉണ്ടോ മത്തങ്ങ മത്തങ്ങ കറിയൊക്കെ വെക്കോ?
മത്തങ്ങാ ഇല്ല കടയിന്ന് വാങ്ങിക്കും ആഹ് ഇന്നിട്ട് ആഹ് പിന്നെ കടേന്ന് വാങ്ങിച്ചിട്ട് വീട്ടീ വയ്ക്കും കറി വെയ്ക്കും.
ആഹ് മത്തങ്ങാ ക്കറിയൊക്കെ ഇഷ്ടാണോ എല്ലാരും കഴിക്കൊക്കെ ചെയ്യോ.
ആഹ് എല്ലാരും കഴിക്കും.
എനിക്ക് മത്തങ്ങക്കറി എന്തുവാ അറിയോ ഞാനിപ്പോ ഈ ആഹ്
ഉം പറഞ്ഞോ.
ഈ മത്തങ്ങ ഞാനെന്താക്കി ഇപ്പോ ഒരു വീട്ടീ പോയിട്ട് അവര് നെയ്യിലാണ് ഇങ്ങനെ കറി വക്കുന്നത് അപ്പ നെയ്യില് കറി വെക്കുമ്പോ നല്ല രസണ്ട് നിങ്ങളെങ്ങനെ കറി വക്കുന്നത്? നെയ്യിലാണോ വെക്കാർ അതോ എണ്ണയിലാണോ എങ്ങനെയാ?
വിക്കുന്ന പോലെ ഏഹ് നാളികേരൊക്കെ. ആഹ് നാളികേരൊക്കെ അരച്ചിട്ട് വയ്ക്കും.
ഓക്കെ പക്ഷെ ഈ ചെലര് ഇങ്ങനെ നെയ്യില് വെക്കുന്നുണ്ട് ഞാനത്. കഴിച്ച് നോക്കി നമ്മള് സാധാരണ എണ്ണേ തന്നേണ് വെക്കുന്നേ അപ്പൊ എനിക്ക് എന്താണ് നെയ്യില് വെ ച്ച കറി കഴിച്ചപ്പോ പെട്ടെന്ന് വേറെന്തോരു ടേസ്റ്റ് പോലെ അഹ് നല്ല രസംണ്ടത് കഴിക്കാൻ വേണ്ടീട്ട്
നെയ്യില്ന്ന് വെച്ചാ ആ ഈ പിന്നെ ഇതാണോ എന്താ
എണ്ണക്ക് പകരം അവര് നെയ്യുപയോഗിക്കുന്നാന്ന് തോന്നുന്നു
ഓഹ് ഓഹ് ഈ കറീടെ ഇത് ഒക്കെ താളിക്കാൻ വേണ്ടീട്ട് നെയ്യ് നെയ്യ് ഒഴിക്കുവായിരിക് സുഖല്ലേ
ആഹ് നല്ല രസൊണ്ട് നല്ലൊരു വേറൊരു ടേസ്റ്റ് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടായി അപ്പ ഞാൻ ചോദിക്കേം ചെയ്ത് എന്തെങ്ങെനെ നമ്മള് സധാരണ വെക്കന്നേനു ഇങ്ങനൊരു ടേസ്റ്റ് വര ത്തില്ല അപ്പൊ ഞാൻ ചോയ്ച്ചു എന്താചെയ്യേ ഇതെക്കിയെന്നോയ്ച്ചപ്പോ അവര് പറഞ്ഞ് നെയ്യാ ഇതാക്കിയതാ അങ്ങനെയാവുമ്പോ ഇങ്ങനെ വെരും അങ്ങനെ വെരുമ്പോ ഇങ്ങനെ ടേസ്റ്റ് വെരും എന്ന്
ഓഹ് അഹ് ശെരി അല്ല നെയ്യിലാണെങ്കിൽ പിന്നെ നാളികേരൊക്കെ അരച്ചിട്ടാ
നാളികേരം അരച്ചിട്ടല്ല സാധാരണ ചുമ്മാ വാട്ടിയെടുത്തോളൂ വെറുതെ ഒന്ന് വാട്ടിയെടുത്തെഒള്ളൂ പക്ഷെ നെയ്യൊഴിച്ചപ്പോ നല്ല ടേസ്റ്റ് വന്നു ആ മത്തങ്ങേടെ ആ ഒരു മധുരോം മത്തങ്ങേടെ ആ ഒരു മധുരോം ഈ നെയ്യിന്റെ ആ ഒരു ടേസ്റ്റും പിന്നെന്താണ് ആ മൊളകിന്റോക്കെ ഒരു കുത്തലും അതൊക്കെയായിട്ട് നല്ല രസവാ
ഓ ശരി ശരി ശരി
ഇപ്പളൊന്നും അല്ലാട്ടോ ഞാൻ കൊറെയായി കഴിച്ചിട്ട് ഉം
ആ മുളകിട്ടിട്ട് ഇത് വെറുതെ ഇങ്ങനെ നെയ്യൊഴിച്ച് വേവിച്ചെടുക്കും അല്ലേ
വാട്ടിയെടുക്കുന്നേയേരിക്കും ഉം
ആ ഓക്കെ ഓക്കേ ഉം
ഞാനത് കഴിച്ചപ്പളെ പെട്ടെന്ന് ഞെ ഞെട്ടി പോയി അങ്ങനെരു ഇതായിരുന്നു ആ മത്തങ്ങാക്കറി ഞാൻ സാധാരണ മത്തങ്ങാ കറിയൊന്നും അങ്ങനെ എനിക്ക് വല്ല്യ താല്പര്യന്നും ഇല്ലാ പക്ഷെ എന്നാലും കഴിക്കൊക്കെ ചെയ്യും പക്ഷെ ഇത് കഴിച്ചപ്പോ എനിക്ക് പിന്നെ മത്തങ്ങ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടായി
ഓഹ് ഹോ ഹോ
ഉം ആ ഞാൻ പരീക്ഷു നോക്കീല്ല
പരീക്ഷിച്ചു നോക്കണ്ടേ
പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര മൂക്കാത്തെ ഇങ്ങനെ മത്തങ്ങയൊക്കെയാ കിട്ടുന്നേ ചെറിയ മത്തങ്ങയില്ലേ മൂത്ത മത്തങ്ങയൊക്കെ വേണം മൂത്ത മത്തങ്ങയല്ലേ കറി വെക്കാ
ഏ മൂത്ത മത്തങ്ങേം കൊള്ളാം പക്ഷെ ഈ ചെ ഏ ത് ചെറിയ മത്ത ത്തങ്ങയും നല്ലാണ് ട്ടോ മൂക്കാത്ത മുത്തങ്ങയും നല്ലതാ മുത് മുക്കാത്ത മത്തങ്ങേടേ
പഴുത്തത് ആ പഴുത്ത മത്തങ്ങ അതിന് അതിലൊക്കെ നല്ല മറ്റേ എന്താണ് മാംസൊക്കെയായിട്ട് അങ്ങനെയല്ലേ അല്ലാ സാധാരണ ചെറിയ മത്തങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് മൂക്കാത്ത മത്തങ്ങെനിക്ക് തോന്നുന്നു ഈ മൂക്കത്ത മത്തങ്ങെക്കേണ് ഇവര് പറച്ചുകൊണ്ടൊയ് ഇവിടെ വിക്കുന്നത് അതിങ്ങനെ വല്യ വേവാത്തെ അങ്ങനെയൊരു വേവാത്ത ഒരു പ്രകൃതാണേ നല്ലെ കടിയുള്ള നല്ല ഒരു കഷ്ണൊള്ള മത്തങ്ങയൊക്കെ അത് വേറൊരു സ ടൈപ്പല്ലേ
ആഹ് ഹാ ഹാ ഹാ
അതുതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്
ആ ചെല ചെല മത്തങ്ങ ചെല മത്തങ്ങെക്ക് ഏഹ് ര രണ്ടോ രണ്ടോ മൂന്നോ തരത്തിലുണ്ടെന്നു തോന്നുണു മത്തങ്ങ
ആ അതെ ചെലത് മഞ്ഞ മത്തങ്ങ അല്ലെ ചെലത് പച്ച മൊത്തങ്ങ അങ്ങനെന്തൊക്കെയുണ്ട് ആഹ് എനിക്ക് ആ മഞ്ഞ മത്തങ്ങ ആ ഒരു ഇതാണ് ഇഷ്ടം നമ്മുടെ അവിടെ ആ ഒരു മത്തങ്ങ ഒക്കെയാണല്ലെ
ആ ആ അതെ അതെ
ഉം ഇവടെ കിട്ടുന്നേ ഇങ്ങനെ ഒരു പച്ച് അവടെ എങ്ങനെയാ കിട്ടാ മഞ്ഞയാണൊ കി ട്ടാ പച്ചയൊ
ഏഹ് നമ്മക്ക് കൂടുതലും പച്ചക്കളാറാ കിട്ടുന്നേ പിന്നെ ഞങ്ങള് മുറിച്ച് വാങ്ങിക്കും ഉം മുറിച്ച് വാങ്ങിക്കും എന്നി ട്ട് പിന്നെ മത്തങ്ങയും പരിപ്പും കൂടിട്ട് കറിണ്ടാക്കും
ഉം ആഹ്
അതാണ് ചെയ്യാ പിന്നെ മത്തങ്ങയും മറ്റേ
പയറ് പയറ്ണ്ടാ പയറ്ണ്ടാക്കോ നിങ്ങള് മത്തങ്ങേന്റെ കൂടെ പയറ് ആഹ് മറ്റേ ഉണക്കെ പയറ് ഇങ്ങനെ
ഏഹ് പയർ എരിശേരി
ആഹ് അത് ഞാനും ഉണ്ടാക്കും മത്തങ്ങയും പയറും അത് നല്ല രസവാ ആഹ്
ആം അതിവിടെ ഇണ്ടാക്കാറൊണ്ട് എടയ്ക്കെടയ്ക്ക്.
ആ മത്തങ്ങേം പരിപ്പും ഞാന് ഒണ്ടാക്കാറുണ്ട്ട്ടോ. മത്തങ്ങേ പരിപ്പും ഒണ്ടാക്കും പിന്നെ വഴുതനങ്ങ വഴുതനങ്ങെയൊക്കെ എനിക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടവാണ് പിന്നെ മത്തങ്ങ ഇഷ്ടവാണ്. കുമ്പളങ്ങ മോരിന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ആഹ് ഹ ഹ ഇവിടെ മോര് ആ ആ
ഇടിച്ചക്ക ഇടിച്ചക്ക പരിപ്പിന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടവാണ്. പക്ഷെ ഇടിച്ചക്ക ഉപ്പേരി എനിക്കിഷ്ടവല്ലാട്ടോ ഇടിച്ചക്ക പരിപ്പിന്റെ കൂടെ കറിയായിട്ട് വെക്കുമ്പോ അത് നല്ല രസവാണ് പിന്നെ അമ്മ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്നപോലെ എന്താണ് ഇടിച്ചക്കയെടുത്ത് ചിക്കൻ കറി പോലെ ഒരു കറിവെക്കും അതും നല്ല
ആഹ് അതും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞുകേട്ടിട്ടൊണ്ട് ഇടിച്ച ക്ക എങ്ങനെയാ മറ്റേ കറി മറ്റേ മസാലക്കറിയല്ലേ ഉം
മസാലക്കറി പോലെ വെക്കുന്നെ പിന്നെ പിന്നേന്ന് പറഞ്ഞിട്ടൊണ്ടെങ്കി എന്താണ് ഉം. ക്യാബേജൊന്നും എനിക്കങ്ങനെ വല്ല്യ താല്പര്യമില്ലാ പിന്നെ
ഇവിടെ ക്യാബേജൊക്കെയൊള്ള കഴിച്ചോളും ക്യാബേജൊക്കെ കഴിച്ചോളും.
പിന്നെ ഈ പപ്പായ പപ്പായ എടയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ എടയ്ക്ക് ഒട്ടും താല്പര്യവില്ലാ എനിക്ക് ഭയങ്കരായിട്ട് എടയ്ക്ക്. ഇത് ഭയങ്കരായിട്ട് മിസ്സെയ്യും. നമ്മടെ ഇവിടെ ഭയങ്കരായിട്ട് പപ്പായ ഇണ്ട്ട്ടോ പക്ഷെ ഇടയ്ക്കത് കായ്ക്കത്തില്ലാ ആ കായ്ക്കാത്തൊ സമയം ഞാൻ ഭയരായിട്ട് മിസ്സെ യ്യും പക്ഷെ കായ്ക്കുന്ന സമയം എന്താണ് നമുക്കത് വേണ്ടതാനും. കായ്ക്കാത്ത സമയം എനിക്ക് മത്തങ്ങ ഭയങ്കര ഇഷ്ടവാണേ പിന്നേന്ന് പറയാ
അങ്ങനെയല്ലേ
അതെ പപ്പായ പ പരിപ്പിന്റെ കൂടെയിട്ട് കറി വെക്കുന്നത് നല്ല രസവല്ലെലേ
ആ പരിപ്പ് പരിപ്പിന്റെ കൂടെ എനിക്ക് കൂടുതലും പയ ഉപ്പേരിയാണ് ഇഷ്ടം.
എനിക്കതാ ഇഷ്ടം.
പിന്നെ എന്താണീ ചേമ്പോ കൂട്ടുകറി വെക്കില്ലേ കൂട്ടുകറി കൂട്ടുകറി
ആ കൂട്ടുകറി ഞാനങ്ങനെ വെച്ചിട്ടില്ല. കൂട്ടുകറി മറ്റേ പയ പിന്നെ കടലയോ അതുഇതുവെല്ലാവൊക്കെ ഇട്ടിട്ടല്ലേ.
ആഹ് പിന്നെ ഇതില്ലേ വാഴയുടെ ചുണ്ട് വാഴച്ചുണ്ട് അതുകറി വെക്കാറുണ്ടോ നിങ്ങള്
അത് ഞങ്ങള് വെക്കാറുണ്ട്
ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടാ അതും പയറും കൂടി അതും പയറും അതും മുതിരയും കൂടി വെക്കുവോ. മുതിരകൂടി വെക്കൂലേ അത്.
മുതിരകൂടെ വെച്ചിട്ടില്ല പയറുവായിട്ട് വെച്ചിട്ടൊണ്ട് ഞാൻ.
ആ പയറുവായിട്ടത് വെക്കാറൊണ്ട് അതെനിക്കത് ഭയങ്കര ഇഷ്ടവാണ്. അത് അമ്മ നന്നായിട്ട് എണ്ണയെക്കെയിട്ട് വാട്ടി അമ്മ ഭയങ്കരായിട്ട് നല്ലൊരു കറി വെക്കും മറ്റെ വെ വെളു ത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടൊള്ള കറിയാണ് ഉപ്പേരിയാണ് ഉപ്പേരി പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെ എനിക്ക് വെണ്ടക്കാന്ന് പറയുന്നത് കണ്ടുകൂടാട്ടോ വെണ്ടക്കാ എനിക്ക് ഒട്ടും ഇഷ്ടവല്ല.
ആ ആ
ഭയങ്കര എന്താണ് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വൃത്തികട്ട ഒരു ഇതായിരുന്നു ഭയങ്കരയിട്ടുള്ളൊരു ഭയങ്കര ഇതല്ലേ
ഇങ്ങനെ ആ ഒരു മഴവഴപ്പ മഴവഴ
വഴുവഴുപ്പ് ഒരു കട്ടി അതൊക്കെയള്ളത് കൊണ്ട് വഴതന വലിയ ഇഷ്ടമല്ല
ഉം
പിന്നേം
ക ഇവിടെ അങ്ങനെ വാങ്ങിക്കാം പിന്നെ സാമ്പാറൊക്കെ ഇണ്ടാക്കുമ്പോഴേക്ക് ഏ ഞാൻ ഇടും വഴുതനങ്ങ എല്ലാഇടും
ആഹ് വഴുതന ആഹ് ആഹ്
വഴുതന്നങ്ങ വെണ്ടക്കായ എല്ലാം
ഏത് സാമ്പാർ പൊടിയൊക്കെ എങ്ങനെയാണ് ഇണ്ടാക്ക മേടിക്കുന്നതാണോ അതോ ഇണ്ടാക്കുന്നാണോ സാമ്പാർ പൊടി
മേടിക്കും മേടിക്കും മേടിക്കും
മേടിക്കുന്നതോ അല്ലെ ആഹഹ
ഉം
എന്റെ അമ്മയൊകെ പണ്ടൊക്കെ ഭയങ്കര ഇണ്ടായിരുന്നു അവര് എന്തൊക്കെ കൂട്ടൊക്കെ ഇണ്ടാക്കിട്ട്മ്മ വറുത്ത് ഇതാക്കി പൊടിച്ച് ഉണ്ടാക്കുവായിരുന്നു ഇപ്പൊ പിന്നെ എടിക്കുന്നു
രണ്ട് വട്ടം ഉണ്ടാക്കി രണ്ട് പായസം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ് അവിടെ എങ്ങനെ സോപ്പ് പൊടിയൊക്കെ എങ്ങനാ ഇണ്ടാക്ക സോപ്പ് പൊടിയൊക്കെ ഇങ്ങനെ കലക്കി ഉണ്ടാക്കോ മേടിക്കോ
ഇല്ല നമ്മള് മേടിക്കും
ആഹ് നമ്മള് ലിക്വിഡ് ഒക്കെ ഇങ്ങനെ കലക്കി ഉണ്ടാക്കൂല്ലേ കലക്കി ഉണ്ടാക്കും അപ്പ പിന്നെ കുറേ ഇണ്ടാവും കുറേ രണ്ടു മൂന്ന് മാസത്തേക്ക് ഇണ്ടാവും സാധാരണ നമ്മളാ ആ ലിക്വിഡ് ഒക്കെ മേടിക്കുന്നതിന് നല്ല പൈസ അല്ലേ ഇതാവുമ്പോ അതിന്റെ പകു പൈസ മതി നല്ല കുറേ കാലം നിക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള സംഭവം നമ്മള് നല്ല പതയൊക്കെ ആയി നല്ലതായിട്ട് ഉണ്ടാവുകയും ചെയ്യും
ആഹ് മറ്റേ കൂട്ട് വാങ്ങിച്ചിട്ടാ ഇണ്ടാക്കല്ലേ
ആഹ് അത് നോക്കി നോക്ക് അത് നല്ലതാ ഉ
എന്നാൽ നോക്കണം
വെറുതെയ നമ്മളീ പൈസ കൊടുത്ത് മേടിക്കുന്നത് അത് നല്ല പൈസയാവുകയും ചെയ്യും ഇതാവുമ്പോൾ നല്ല ക്വാളിറ്റി ഇണ്ട് കൊറെ കാലം നിക്കയും ചെയ്യ്ന്ന്ണ്ട് ആ പിന്നെ വേറെ ഓൺലൈൻ മേടിക്കുമ്പോൾ എങ്ങനാ പൈസ കൊറവ്ണ്ടോ പൈസോ എങ്ങനാ
ആഹ് അങ്ങനാ ആമസോണിൽ നിന്ന ആമസോണിന്നാ മേടിക്കണേ ഓഫർ വരൂല്ലേ അപ്പൊ വാങ്ങിക്കൂ
അപ്പ എങ്ങനെ കൂടുതലായിട്ട് ഇങ്ങെനെ മേടിച്ച് വെയ്ക്കും
ആ ഇപ്പൊ ഒരു ഒരു ബുക്ക്‌ മേടിക്കാം അതിന്റകത്ത് പ്പോ രണ്ടും ചെല അത് മൂന്ന് പാക്കറ്റ് കാണും അല്ലെങ്കിൽ രണ്ട് പാക്കറ്റും പിന്നെ അതിന്റെ അകത്തരു ഇതും എന്തു വേണം
തെ
ആ മറ്റേ ലിക്വിഡും ഉണ്ടാവും സോപ്പു പൊടി രണ്ട് പാക്കറ്റും പിന്നെ ഒരു കുപ്പി ലിക്വിഡും ഉണ്ടാവും
ആഹ് നമ്മളിപ്പോ കൊറെ കാലമായിട്ട് ഇങ്ങനെ ലിക്വിഡ് കലക്കി കലക്കി കലക്കി ശരി എന്നാല്
ആഹ് ശരി ശരി ഓക്കെ ഓക്കെ ശരി